ഹലോ
ഹലോ
ഹലോ
കേൾക്കണില്ലയേ
ഓ കിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പട്ടിണി ഇല്ല സോ പട്ടിണി കേട്ടോ സോറ അ പൂച്ചയും പല്ല പട്ടിനി പൂച്ചനന് വളർത്തുന്നുണ്ട ചോദിച്ചു മാറിയതാ അ മാറേത അ പട്ടി തെറ്റിനെ വളർത്തണ്ടരണതെ അങ്ങനെ വ പെട്ടന്ന് മാറിയത ഒന്നല്ല അല്ല ഞാൻഉ ദേ ദേഷ്യംഉണ്ട് നമ്മള്പറ ഇത്തിരി വലിയ സാധാരണൽ വളർത്തലു ഉണ്ടല്ലോ ആ അപ്പൊ അങ്ങനെ പ്പെട്ട പെട്ടന്ന്‌വായന്ന്‌ ഇന്നനെവന്നത്
ആഹ ആഹ വീട്ടില ഒറ്റ കൊള്ളു ഉമ്മ ഉണ്ടാ
ഉം വീട്ടില് ഞാൻ ഒറ്റക്ക് കൊളളു ഞാൻ എന്നാലി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അസ്ബറ്റ്പോയി അസ്ബന്റ് അങ്ങാടി പോയി
ശരി ആഹ
ആരുല്ല ഞാൻ ഒറ്റക്ക് അയൽവാസികൾ കുറച്ച്ക്ഷെ ഇന്റെ തൊട്ടത്തിന്റെ മൂത്തച്ച മുത ച്ചി ഉണ്ടായിരുന്നു മുത്തച്ചിഇന്ന് ഇവിടെ ഇല്ലമത്തച്ചിന്റെ ഉമ്മന്ന് ഹജ്ജ് കഴിഞ്ഞ് വ വരാണ്
ആഹ അതെ
പോലെല്ലാവരും കൊണ്ടരാൻ പോയക്ക
പുറത്തൊക്കെ പോവണ്ട ഫ്രണ്ടള കുടെ
ഞാനക്ക് ഫ്രാൻസ് തരാനൊന്നുംല്ലേ ഇക്ക്അതൊളളുംതാല്പര്യമ ഇല്ല
അല്ലെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിന് ദിവസം മീറ്റൊപ്പവും അതൊക്കെ ഉണ്ടല്ലോ നമ്മള് പഠിക്കുന്ന ടൈമിലുള്ള കുട്ടികളെ കൂടെല്ലാം ഇപ്പൊ പഠക് ഇങ്ങനെ ടൈമിലുള്ള കുട്ടികളെ കൂടെള്ള മീറ്റപ്പും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
അങ്ങനെയൊക്കെ ഉണ്ട് ബട്ടയ് ഇക്ക്ഫ്രണ്ട്സ് എന്ന് പറയാനൊന്നുമില്ല ആ ഒരു ഫ്രണ്ട് ഉള്ളു പത്താം ക്ലാസ്സില് ഒരു ഫ്രണ്ടും പ്ലസ ടുവിൽ ഒരുഫ്ര ഫ്രണ്ട് ഓലുംന്റെതേ വൈബ ഓല്കുടുംബം എന്ന് പറഞ് ജീവിക്കുന്ന ആൾക്ക പറാണ്
എല്ലാരും അങ്ങനെ തന്നെയാണ് പക്ഷേ ന്നാലും ഈ വാട്സആപ്പിലൊക്കെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടകുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾ ഗ്രൂപ്പ്ഒക്കെ ഉണ്ടാവുമ്പോള ഫോണിലൂടെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോളൊക്കെ ഇങ്ങനെ പിന്നെ ആദ്യത്തെ പോലെ ഇങ്ങനെ കൂടുതൽ നമ്മള്അയൽവാസിയിലൊക്കെ ചെന്ന് ങ്ങാട് ഇങ്ങനെ സംസാരിക്ക അങ്ങനെ ഒന്ന് ഇപോയില്ലല്ലോ ഇപ്പോ ഈ ഫോണുമ്മലിരിക്കും ആ ആ അതെ ഇപ്പൊ ഞമ്മളെ വീട്ടിക്ക്ങ്ങനെ നിക്കാൻ പോവലന്നെ ചുരുക്കാണ് തന്നെ നല്ലതും നമ്മളിങ്ങനെ പോയി ഇരുന്ന് ഇങ്ങനെ അല്ലാ ഞമ്മള് വീട്ടിലിരിക്കണന്നേണ് നല്ലത് ന്ന് തോന്നുന്നു അല്ല ഞമ്മളെ അടുത്തുള്ള വീട്ടിലെക്കിങ്ങനെ കേറി സംസാരിക്കണേ ആ ആ ആ അങ്ങനത്തെ പ്രശ്നങ്ങളക്ക ണ്ടാവും അപ്പോ വീട്ടിലിരിക്കണന്നേ നല്ലത് ആ
അതെ
ഉം നീ എത്രോണിക്ക കെടക്കല് നേരത്തെ കെടക്കുവോ
ടൈമ് പന്ത്രണ്ട്മണിയൊക്കെ ആവും കെടക്കാന്
ആ പ
പന്ത്ര എയ് ഒന്നുല്ല ല്ലാ ഹസ്ബൻഡ് ഇവിടെ ഇണ്ടാവും പിന്നെ തൊട്ടടുത്ത ആരേലും മൂത്തച്ഛനൊക്ക ചെൽപോ അങ്ങനെ എനിക്കൊരു ചെൽപോ നേരത്തെ ഉറങ്ങും ചെൽപോ നേരത്തെ ഒറങ്ങൂല
ആ ഞാന് നേരത്തെ കെടക്കും മോൾക്ക്‌ നേരത്തെച്ച എങ്ങനേലും പത്തുമണി കയ്യൂട്ട ഇപ്പോ ഹസ്ബൻഡ് ഇവിടുള്ളോണ്ട് പത്തുമണി അല്ലാന്നുണ്ടെങ്കില് ഒമ്പതരാ ഒമ്പോണിയമ്പേത്തിനൊക്കെ ഞങ്ങള് ഞാനും കുട്ടിയാളുംകൂടി സെയ്ഡ് മെല്ലെ സെയ്‌
കെടക്കുലെ ഹസ്ബൻഡ് ഗൾഫില
ആ ഇപ്പോ ഇവിടെ ഇണ്ട് മൂന്ന് മാസായി വന്നിട്ട് ആ ഓ ലിണ്ടാകുമ്പോങ്ങനെ നേരം വൈകും പിന്നെ മോൾക്ക്‌ എങ്ങനേലും നേര ത്തെ എണീക്കും വാണം ഓൾക്ക് ആറരക്കാണ് മദ്രസ ആ മദ്രസ വിട്ട് വന്ന പിന്നെ ട്യൂഷൻ ഓടും ഏര മണി രുമ്പോത്തിനു പിന്നെ വരല് അഞ്ചുമണിക്കാണ് എസ് എസ് എൽ സി അല്ലെ പത്ത്
തിലെ ഓഹ് അപ്പട് കൊയങ്ങുലെ
ആ രാവിലെ ഒരു യുദ്ധാണ്
യുദ്ധാണ് പറയാണ്ടോ പിന്ന ല്ലാ നമ്മളന്നേ നമ്മള മക്കളന്നെ ശീലിച്ചോയി
ആ അതാണ് ഉം തടിയൊക്കെ പൊയിക്കണോള്ളൂ നേരത്തിന് ഭക്ഷണവും ഇല്ല അതെ ഉം പിന്നെ ചെറിയ ആൾക്കൊക്കെ ചെറിയ ആൾ ഭക്ഷണം കഴിക്കണോന്നുണ്ടെങ്കിൽ ഫോണ് നിർബന്ധാണ് വലിയാന് കഴിക്കൂല മോനും അങ്ങനെ തന്നെയാണ് ഒരാൾക്ക് ഫോൺ കൊടുക്കുമ്പോ മറ്റേയാൾ അടി അങ്ങനൊക്കെയാണ് നേരം വെളു ത്താല് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ പി പിന്നാണ്ട് ഫ്രീയായി
പിന്നെ അറിയേല്ല അപ്പൊ എന്താ മോള് പന്ത്രണ്ട് ഞ്ഞ് വായ്ക്കണുണ്ടോ
എങ്ങനേ
പന്ത്രണ്ട് മണിവരയൊക്കെ വായിക്കലുണ്ടോ ചോദിച്ചയാ മോളെ
ആ ചെലപ്പോ ഓൾക്ക് കണ്ടമാനം എഴുതാൻ ഉണ്ടാകും. എഴുതാൻ ആണ് കൂടുതൽ ഉണ്ടാവുക. ഇവർക്ക് എത്ര പോരെയാണ് എഴുതാൻ ഉണ്ടാവലെന്ന് അറിയോ ഇഷ്ടം പോലെ ഉണ്ടാവും ആ വായിക്കാൻ അല്ല കൊടുക്കല് അധികം എഴുതാനാണ്. രാവും പകലും എഴുത്ത് മദ്രസത്തെ ഒരു വക സ്കൂളിത്തേതും. മോനിക്ക് പിന്നെ മോനും എന്തിലും എത്തിയിരിക്കുന്നു. മോന് പിന്നെ പകുതിയൊക്കെ എഴുതി ള്ളു പമ്പ് ചെയ്തൂല്ല അങ്ങനെയാണ് മോന് ആ ഒരു എപ്പളും ആമ്പിളാര് അങ്ങനെ തന്നെയാണ് നേരെ മറിച്ച് പെൺകുട്ടികൾ എല്ലാ വർക്കും ചെയ്യും എന്റെ മോന് ഒന്നും വിളിക്കൂല ഭയങ്കരവായിട്ട് പറഞ്ഞാലും കേൾക്കൂല്ല പഠിക്കൂല്ല ആ ആ എന്നിട്ടിപ്പൊ ഓനെ ദറ്സിൽ കൊണ്ടോയി ആക്കി ഞങ്ങളിവിടെതന്നെ അടുത്ത് ദറ്സിൽ കൊണ്ടുപോയി ആക്കി ഇപ്പോ ദറ്സിന്ന് ലീവിന് വന്ന് സൈക്കളിമേന്ന് വീണ് കൈയ്യ് ഒടിഞ്ഞ് എല്ലുപൊട്ടി ആ അതൊക്കെ ശരിയായി നാളെ പോകും ദറ്സ്
ആകൂല്ലേ അതല്ല ഈ ആൺകുട്ടികൾക്ക് മ ണ്ട ഇല്ലാഞ്ഞിട്ടല്ല ഓല് എന്താച്ച ഓല്ക്ക് വേണ്ടാന്നുള്ളൊരു ഇതാണ് കാരണം ഓല് ക്ലാസ്സിലുള്ള കുട്ടികളും അതേ പോലെയാണ് ആരും പഠിക്കാൻ ഒരു ഇൻറസ്റ്റ് ഉണ്ടാകൂല
ആ അതെ ഉം കളിനോട് പന്തളി ആഹ പന്തളി ആണ് ഗെയിം കളിക്ക
അതെ പന്ത അതെന്നോഓലത് പിന്നെ രോ വാഹനം ആ ഓലോ പരിപാടി ഏതാണാ ഓ ഉം പഷേ ഗേൾസ് കുറേ പഠിച്ചിട്ടും കാര്യല്ല ഞാനൊക്കെ എത്രങ്ങാനും കഷ്ടപ്പെട്ട് ഇരിന്ന് പിടിച്ചിണ്ട് പത്താം ക്ലാസ്.
ആ ആ അയിന് ട്യൂഷന് വരെ ഇപ്പൊ പോണവർക്കൊക്കെ എപ്ലസ് കൊറവാണേ മാർ ക്ക് കൊറവാ, ടൂഷനങ്ങനെ നമ്മള് തീരെ ആഹ് ഇപ്പൊ ഇന്റെ ആങ്ങൾടെ മോൾ ഇപ്പ ഇപ്പ ട്യൂഷൻ രാവും പകലും ഇല്ലാതെ പഠിപ്പും ട്യൂഷനും ആയി എന്നട്ട് ത്ര ഈ നാല് എപ്ലസൊക്കെ ഇണ്ടാവു പഠിക്കണേന് ഫുള്ള് എ പ്ലസ് ഒക്കെ വാങ്ങി വരുമ്പോ ഒരു സന്തോഷാണ്
അതന്തോഷമാണ് ഞാൻ എനിക്ക് ആഹ് ഞാൻ പറയാ ഇൻ്റൊക്കെ ഞാൻ പറയും സങ്കടം ആവേര്ക്കും കാരണം ഇന്റെ ഉമ്മയായാലും ഞാനായി കൊറേ കഷ്ടപ്പെട്ടു രാത്രി പന്ത്രണ്ട് മണി വ നാല മണിക്ക് നീച്ച് വായിക്കും ഞാനേ അങ്ങനൊക്കെ കഷ്ടപ്പെട്ടതേ മാർക്കുണ്ടായിനി ട്ടോ ഏഴ് എ പ്ലസ് മൂന്ന് എ ഒക്കെണ്ട് അഞത്തെ കാലത്ത് പത്ത് കൊല്ലം മുമ്പ്ട്ടോ ഏ പക്ഷെ എന്താട്ടി പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ
ആ അതെ ഉം കല്യാണം കഴിഞ്ഞാ പിന്നെ പഠിപ്പും ഇതൊക്കെ കണക്കന്നെ, പിന്നെ ആദ്യേ ജോലി വർ വർക്കൊക്കെ ചെയ്യണോർക്ക് പിന്നെ കുഴപ്പൊന്നുല്ല ഇവടെ ൻ്റെ ഹസ്ബന്റിന് തീരെ താല്പര്യല്ല പൊറത് ട്ടു പോയി വർക്കൊന്നും ചെയ്യണത് പിന്നെ പോയി മാ നോക്കീട്ട് കാര്യല്ല
നോക്കീട്ട് കാര്യല്ല
പൊറത്തു പോയി ചെയ്യണതൊന്നും ഇഷ്ടല്ല
ഇഷ്ടല്ല ലേ ഇന്റെ ഹസ്ബെന്റിന് പൊറത്ത് ഹസ്ബെന്റിന് ജോലിക്ക് ഇൻ്റെ ഹസ്ബെന്റിന് എന്താ ആഗ്രഹ എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടണന്നാ ആ
ആ അല്ല അത് നല്ലതാണ്. അത് നല്ലതാ അത് അങ്ങനെ നോക്കീട്ടേ കാര്യുള്ളൂ.
അതാണ് അങ്ങനെക്ക പക്ഷെ അതെന്താച്ചാ ഭാഗ്യം പറഞ്ഞ സാധനം ഇല്ലേ. അതാ.
ആ ശരിയാണ്.
ആ ആ ഞാൻ പഠിക്കഞ്ഞിട്ടൊന്ന്വല്ല ഞാൻ ഞാൻ എന്താച്ചാല് ഷ അയിനും വേണ്ടി ഇരുന്ന് രാവും പകലുല്ലാതെ കഷ്ടടെ ക്ക് വായിക്കുമ്പോ ഞാൻ അങ്ങനെയാണ് രാവും പകലുവല്ലാം കഷ്ടപ്പെട് പക്ഷെ എന്താച്ച കിട്ടീല.
ആ അതെ അതങ്ങനെങ്ങിട്ട് അങ്ങനെ കിട്ട് നമ്മള് മെനക്കെട്ടു പഠിപ്പ പഠിക്ക യ്കുമ്പളേ കിട്ടൂല. അനെ ആ കൂടുതൽ ശ്രദ്ധയില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചെൽപ്പോ കിട്ടീന്ന് വരും അങ്ങനെണ്ട് ഉം.
ആ അതെ.
ന്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ തന്നെ ഒരുപാട് വർക്കിനൊക്കെ പോകുന്നുണ്ട്. പൊറത്തു പോണണ്ട്. ടേലായിട്ടും ആ അങ്ങനൊക്കെ നിക്കണ്ട് ടൈലറിങ്, കടേല് ആ.
ഇപ്പൊ ഒന്നില്ലെങ്കി ഒന്നൊരു വരുമാനം വാങ്ങണ.
ഉം
ഇല്ല പണ്ടത്തെ പോലല്ല ഇപ്പ എന്താച്ച ഇപ്പ എല്ലാർക്കുറിയാം പണ്ടൊക്കെ
ആ
ഒരു കല്യാണം കഴിക്കണ ടൈമില് നമ്മളന്തറന്ന പൈസല്ലെങ്കിലും വേണ്ടില്ല സ്വഭാവം നന്നായ മ തിന്നല്ലേ, ഇപ്പ എന്താ പറയല്? സ്വഭാവന്നായില്ലെങ്കിലും വേണ്ടില്ല പൈസ്
അല്ല റിയാലിറ്റി ആണല്ലേ ഏ.
നിങ്ങനെ
അല്ല റിയാലിറ്റി ആണ്.
ആ അതന്നെ അതന്നെ ഉം ഞാനെന്റെ ഹസ്ബൻറിനോട് പറഞ്ഞിന് ടെയിലറടിക്കാന് ചുരിദാറൊക്കെ വെട്ടി പഠിച്ചാന്. പോവേണ്ട ജ് പോണ്ടാന്ന് ആയക്കൂല ഉം അനക്ക് പോയിന്നനെ. ഇപ്പ പോയ നല്ലതാണ്. നമ്മുക്കുള്ളത് നമ്മക്ക് അടിക്കവല്ല്. തൊക്കടിച്ചോട്. നമ്മളെ ആവശ്യങ്ങള്ൾ നമ്മുക്ക് കഴിയോ ഇപ്പൊ ഒരു ശീലം എടുത്ത നമ്മുക്ക് വേണെന്നുണ്ടെങ്കിൽ നമ്മുക്ക് അടിച്ചാല ആ
കളിച്ചച്ച് കിഞ്ഞാൽ അത്
ആഹ അതെ ഉ എ
അപ്പൊ എന്താ വേറെ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ അങ്ങനെ പോണു എന്തോ പറയാൻ വിചാരിച്ചു പിന്നെ മറന്നുപോയി അങ്ങനല്ല ഞാൻ കാലത്ത് എല്ലാർക്കും പൈസ ആണ് വേണ്ടതന്ന് പറയ ല്ലെ പണ്ട് പിന്നൊക്കെ കല്ല്യാണം കഴിച്ചന്ന് പൈസൊന്നും നോക്കലില്ലയ്നിം
ആ ഇപ്പൊത്തിന് ഇപ്പൊ മക്കള് വരെ ഒരു സ്കൂള് വിട്ടാലും മദർസ് വിട്ടാലും ഫ്രീ ഉള്ള ടൈമില് കളിക്കാൻ പോണില്ലല്ലോ ഈ ഫോണിലാള്ള ആദ്യത്തെ പോലെ കളിണ്ടാ നമ്മളൊക്കെ നമ്മളൊക്കെ എങ്ങനരുന്ന് പഠിക്കാൻ പോണ ബാഗാണ് വെക്കും ഓടും
ഉം ഓടും കളിക്കാന് രാവിലെ ചായ കുടിക്കാൻ
ആ അതാ ഉം ഇപ്പങ്ങനെല്ലല്ലോ ഉം ബാഗ് എവിടെങ്കിലൊക്കണിടും ഭക്ഷണം വെ എന്തെങ്കിലൊക്കെ ഇപ്പ എന്താ ഉള്ളത് അത് കഴി
സത്യം ആ പിന്നെ അതല്ലാ ആ പിന്നെ അന്ന് ഞമ്മക്ക് കൊറെ ടൈം ഉണ്ടായിരുന്നുല്ലേ
ആഹ് ടൈമുണ്ടെനു ഇപ്പൊ ടൈം ഇല്ല. ഇപ്പം നേരം വെളുത്താ തന്നെ എത്ര നേര നേരെത്തെണെ ബാങ്ക് കൊടു ക്ക്ണത് പന്ത്രണ്ട് മണിക്ക് ഉം എത്ര നേരത്താ. ഇപ്പ ടൈം ഇല്ലാ
അതെ അതാണ് പ്രശ്നം. ഏതാലും അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഉം പിന്നെന്താ? ഞങ്ങൾ കൊറച്ച് കഴിഞ്ഞിട്ടേ
ആഹ് ആഹ്
ആ ഇങ്ങോട്ട് വിളിചോണ്ടി ഞാൻ അങ്ങോട്ട് വിളിക്കാ ന്നാ പിന്നെ കുറച്ച് കാള് കിട്ടിയാല്
ആഹ് ആഹ് അതെന്നെ വിളി ക്കണ്ട് ഉം
ഓക്കെ നിങ്ങൾത് ഓക്കെ ആഹ് പിന്നെ നല്ലേ ന്നായിക്കോട്ടല്ലെ
ആഹ് ശരി എന്നാ
ന്നായിക്കോട്ടെട്ടോ
ആഹ വലൈക്കും സ്ലാം